ഹലോ.
ഹലോ.
ആഹ കേൾക്കില്യേ.
കേക്ക്ൻല്ലേ
ആ പ്പൊ കേക്ക്ണ്ട് പൊറ്ത്ത് ങ്ങനെ മഴയാണ് അത്കൊണ്ടേ ലോ എന്താണ് വിശേഷം
നല്ല വിശേഷം
മഴ അയ്നെ കൊണ്ടെ ശെരിക്കും അങ്ങട്ട് കേക്ക്ണില്ല ഇവിടെ നല്ല മഴേണ്
ആ ആ ആ ഇവിടിം നല്ല മഴന്നെ രാവിലെ തൊടങ്ങിക്ക്ണ് മഴ
ആ അതെന്നെ രാവിലെ ന്നേണ് മക്കള് സ്കൂളിൽ പോണ ടൈമിന് ഒക്കെ മടിച്ചോണ്ടണ്ട് പോയി
ആ മഴ ആയാ തന്നെ മടിയാണല്ലോ ഇന്നലേം ഇതേപോലെ തന്നെ രാവിലെ തൊടങ്ങിയ മഴ ഉച്ച കഴിഞ്ഞപ്പോരു
ആ വെയ്ൽ ണ്ടായിന്ന് കൊർച്ച് മഴ ല്ലെങ്കിലും പിന്നങ്ങനൊരു തേര്ന്ന് വെയ്ലുല്ല മഴല്ല അങ്ങനൊരിതേന്ന് ഇന്നലെ ഉച്ചക്കേഷം
പി എന്താണ് പിന്നെ മക്കളും ആ മക്കളൊക്കെ കുടിച്ച്. ഞാൻ ഒരാളും കൂടി പോവാണ്ട്. പോയിട്ട് കുടിക്കരിക്കാണ്.
ഏ ആഹ് ഓലണ്ട് ഓല
ആഹ് ഓലൊ കഴിഞ്ഞി പോയാലോളു. നമ്മളെ പണി തടങ്ങാ പറ്റുള്ളൂ.
ആ എന്തോന് ന് ഉണ്ടാക്കിയെന്ന് ചായക്ക്.
ഏ
എന്തിന് ഉണ്ടാക്കിയെന്ന് ചായക്ക് കടി.
എന്ത് പത്തിരി ഉണ്ട് ന് മീൻകറിണ്ട്. പിന്നെ ഒര്ക് രണ്ടൊക്ക് ചോറ് വേണം അപ്പൊ പിന്നെ. ചോറ അങ്ങോടെണ്ട് അതിനന് എന്തേ ഉപ്പേരിയോ മുട്ട വച്ചോ ഒക്കെ ഇണ്ടാവും. കൊടുത്ത എ കാന അ ഒരട്ട്പോയാപിനെ. ച്ചകക് മീകറിണ്ടാവും വക്കാന്.
കൊണ്ടോണോ?
ആ ര ആഹ രണ്ടക് കൊണ്ടോണം. ഒരാൾ പ്ലസ് ടു ആണ് ഒരാൾ പ ഒമ്പതോ ആണ്. അപ്പൊ ഒക്ക് സ്കൂൾ ഒന്നും കിട്ടൂലല്ലോ?
എട്ട് വരെ കിട്ടുള്ളൂല്ലോ അല്ലേ അപ്പൊ എന്താ ഉച്ച കൂടിയും കണ്ടുണ്ടാക്ക. ല
ആഹ് ഉച്ചക്ക് ചെിലപ്പോം വൈകുന്നേരംണ്ടു. ഇടെ വെക്കും ഒന്ന്പ്പോ ഉച്ചക്കെ വെച്ചേള്ളൂ വൈകുന്നേരം ക് പിന്നെ വേറെ കണ്ടി വരുന്നു അല്ല പിന്നെ ഉച്ച റേഷൻ നാരി അയിതിനെക്കൊണ്ടേ. വോവെല ഞാൻ കുറച്ചുകൂടി പന്ത്ര മണിയിട്ട്. കുറച്ച കൂടിട് വെക്കും ന പിന്നെ രാത്രിയ കൂടും രാത്രി പിന്നെ മടിയാണ്.
എല്ലാരും ഇപ്പ അങ്ങന നെ വക്ക നേരത്തെ ആണ്ട് വെച്ച വെക്കും. രണ്ട് നോര ന്ന ഉണ്ടാക്കൂലല്ലോ? ഏതെങ്കിലുംക്കെ ചിലതേ രണ്ട് പിന്നും പണി തുടങ്ങണ്ടെചരിച്ചിട്ട്.
മീന കിട്ടിയ പിന്നെ ഉച്ചക്കാട് വകും.
ആഹ മീൻ വരാൻ കൊറെേ നേര ആവോ?
ഇല്ല ചിലന്ന് തലേന്ന് കൊണ്ടുവന്നക്കും. ഇന്നലെ ചുക്കൻ കൊണ്ടായിരുന്നുപ്പോത് വെക്കേണ്ടി വരും. മീനെ കൊണ്ടുവരാ. ആഹ
അ മക്കള ആ ഇല്ല എനിക്ക് ചെറുതാണ്. ഒരാള് ഉള്ളൂ പോകാനൊന്നും ആയില്ല. അതുകൊണ്ട് നിനക്ക്ല്ലാം ദിവസം ഒരേപോലെന്നെ. അപ്പൊ പിന്നെ എപ്പല്ല ഏ ആനിക്കൊരാളാണ്.
ഉം പിന്നെ വീട്ടിൽ പിന്നാരള്ള്.
ഇല്ല എനിക്ക് ചെറുത് രണ്ട് വയസ്സായ ഒന്ന് തന്നെ ഉള്ളു.
ആ ശെരി നിങ്ങളും കാക്കിംയാ?
ഏ ഏഹ
ഹസ്ബെന്റില്ലേ?
ആ ഇണ്ട് പിന്നെ ഇമ്മീം ഇപ്പിണ്ട് ഇവിടെ നാട്ടിലെന്നെ.
അഹ് ശെരി ആ ആ ആ ഇമ്മീഇപ്പീ ഇണ്ടാവുംലെ? ശെരി മം സ്വന്തം വീടാ?
സ്വന്തം വീട് ആ അല്ലേ ഇങ്ങനെ എല്ലാരും കൂടെയിള്ളതാ. ഇമ്മി ഇപ്പിയൊക്കെ ആ തറവാടാ ആ അത്
ആ മം അഹ് ശെരി.
സ്വന്തം വീട് അനിയ അനിയന്മാര് ആ അനിയന്മാര് രണ്ട് അനിയത്തി ഓലോക്കേണ്ട്.
ആ ആ ഒക്കെങ്ങളെടുത്തെന്നെ?
ഒരുവേറെ
ആ ആ അഹ് ശെരി. മം വേറെന്താണ്?
എന്താ ഇന്നലെ ഇന്നലൊക്കെന്തേനിം പരി ഏയ് ഞാനില്ലേ അതില്ലേപ്പോ ഇങ്ങനെ
ഹ ഹ ഹ എല്ലാരും ഇപ്പൊ അതന്നെണ്.
ആ ഒരു ഫുൾട്ടയിം എന്താ വെറുതെങ്ങനെ കുത്തർ ക്കല്ലേ പേരില് ഒരു പണിയില്ലാതെ.
ഇത്പ്പം പണി വെല്ല്യ ഭാ
ഇത് ആ അതെന്നെ ഞമ്മക്ക്ണ്ടാവുമ്പോ ഇങ്ങനെ വിളിച്ചൻ കുട്ടിയായി ചെറു ഇതെല്ലാം അങ്ങനെ വെല്ല്യോനും അങ്ങനെ പ്രേത്യേകല്ല എപ്പോഴും തിന്നാൻ കൊടുക്കും ഓനെ ഉറക്ക അതന്നല്ലേ.
ആ നിങ്ങള് ആ ആ
അങ്ങനെ ആരുഇല്ലാതാകുമ്പോ മ്മളെ പണി മേ
ആ അതെന്നെ.
കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോളാണല്ലോ ആക്കിയൊക്ക ഏ ആ ഒക്കെ രാവിലെ നേരത്തെ ഇണ്ടാക്കിയോ പിന്നെ കുട്ടികള് ഏ ഏയ് ഇല്ല അങ്ങനെന്നു ചേലോൽക്കൊക്ക ഉച്ചക്കാണ്. ഓലെക്കെ പറിം വേം നേരത്തെ ഉണ്ടാക്കിചള്ള അതാ സുഖം പറിം ഇങ്ങനെ രണ്ട് മൂന്ന് പണി ക്ക് ഇങ്ങനെ നിക്കണ്ടാ അതൊക്കെടങ്ങാറാണ് പറിം അതോ ണ്ട് മ്മക്ക് സുഖാണ്.
അല്ലെ ചേലോൽ പ്രായം ഉള്ളോല്
ആ ആ അതെന്നെ അയിന് വാണ്ടിവെരും രണ്ട് നേരം ഇണ്ടാ ചൂട് വാണ്ടിവെരും.
ആ ആ അതൊക്കെ ഇണ്ടാവും മം കാക്ക പോയിണ്ടാവുംലെ
ഏ ആ പോയി ആ പോയിണ്ടാവും രാവിലെ പോകും നേർത്തെ സുബൈയാവു
ആ അൽ ആ
ആ വണ്ടിയില് ഇങ്ങനെ ഗുഡ്‌സ്സിലായിട്ട് ഇങ്ങനെ പോവോലോ പച്ച
എടുക്കാൻ പോണ്ടിരുലെ രാവിലെ?
ആ ആ അങ്ങനെ പോണ്ടിരും പിന്നെ വെരാൻ രാത്രിയാവും.
ആ പിന്നെ അങ്ങനെ വണ്ടി വെച്ച് വിക്കല?
ആ വണ്ടീ വെച്ചേനെ നമ്മൾ ഇത്ര കിലോ നൂറ് അങ്ങനെ ച്ചാണ്ട് ഇങ്ങനെ വിൽക്കണാലോ അങ്ങനെ
ആ അപ്പൊ ആദ്യ ഗോഡൗണിൽ പോയി എടുക്കണലേ പച്ചക്കറിന്റെ ആ ആ അഹ് ശെരി.
പിന്നെ ഇന്നലൊക്കെ എങ്ങട്ടേലും പോയിനോ ഞായറാഴ്ച്ചല്ലൈനെ ഒഴിവല്ലയ്നോ?
ഇന്നാലൊന്നും എങ്ങട്ടും പോയില്ല ഹ മഴ അയിനെക്കൊണ്ട് പിന്നെ സ്വന്തം വണ്ടിയൊക്കെണ്ട ഞമ്മക്ക് ഇഷ്ടത്തിന് പോവാ അത് വണ്ടിയൊന്നുല്ല അയിനെ പണ്ട്
അപ്പം അയ്‌ന് മയിം കൂടി ആണെങ്കിൽ
ആ മഴ ആകുമ്പോ ഒരു മടിയാ പിന്നെ വെയിലൊക്കെ ആണെങ്കിൽ നമ്മൾ
ഒന്ന് ഒക്കെ പോവാ മഴയ ഒരു ചീ ചീച്ചില്ലുവാണ് ആകെപാട് കുട്ടികളെയും കൊണ്ടോ
ഹ ഹ ഹ സ്വന്താവുമ്പോ പ്രശ്നല്ല എല്ലാരും കൂടെ ആവുമ്പോ
ഇന്നലെ അതേപോലെ ഇന്ന് രാവിലെ മുതൽ വയി ഇനിപ്പോ എപ്പഴാ വെയില്ല ക്കോ
ആഹ അതന്നെ അലക്കാനൊക്കെയാണ് കെതിയെട്
ഉം ഒണങ്ങി കിട്ടൂല്ലേ
കിട്ടൂല അതാണിപ്പൊ മെയിൻ പ്രശ്നം വാഷിംഗ് മെഷീനോന്നുല്ല പൊ കൊണ്ടോയി അലക്കന്നെ വേണം യൂണിഫോം ഒക്കെ ആവുമ്പോ
മഴിം കമ്മിയാണിപ്പം മറ്റെ പണ്ട് ജൂൺന്നൊക്കെ പറയുമ്പോ അപ്പോ എന്തൊരു മഴന്റെ കാലെനി
ജൂണാ തുറക്കണ കൊറച്ചൊസം രണ്ടൊവസം ലീവ് കൊടുത്ത അന്നാ ആ പെയ്തന്നെ പിന്നെ
അയിന്നെ സ്കൂളിലൊക്കെ ആണ്ട് പെയ്തില്ല സാധാരണ പണ്ടൊക്കെ പെയ്താ സ് ഒക്കെ പോകുമ്പോൾ നനഞ്ഞ് പോണം നമ്മൾ സ്കൂളിലെത്തുമ്പോഴത്തേന് തന്നെ ഫുള്ള്
അ അ അ ഇതിപ്പോ മഴ ഇല്ലഞ്ഞാലും നമ്മളിങ്ങനെ മഴ പെയ്യ്ങ് പറയൂം പക്ഷെ വെള്ളല്ലാത്ത തോൽക്കേ ആഹ കേക്കണ്ട് പറഞ്ഞോളി
കട്ടായോ
ഇല്ല ഞങ്ങൾ
കേക്കണില്ലേ ഹലോ
കേൾക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞോളി ഹലോ ഹലോ ഹലോ ഹലോ